ഹലോ
ഹലോ
ആഹ്
എ പച്ച ഹലോ!
ഹലോ എന്തൊക്കെയുണ്ട്
നല്ലത് സുഖായിട്ട് പോണു
ഉം അ ഇവിടെ കുറവായിരുന്നു
ആഹ ഇവിടന്ന നല്ല വെയിലാ
ആ വെയിലാ
ആഹ നല്ല വെയ്ലാ ഇ രാവിലെ തൊട്ടേ നല്ല വെയിലാ
ഉം പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടാണോ
ഓ ചായിക്ക കുടിച്ചാ
ആ ഉം
വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞാ
ഞാൻ പ്ലസ് ടുലാ
ഹ എന്താ ഫുഡ് ഇണ്ടായിര്ന്ന്
ഇവിടെ ഉച്ചക്ക് തേങ്ങാച്ചോറ്
ഉം
അ
എർച്ചില്ലേനോ
ആ തേങ്ങാച്ചോറ് എർച്ചിം
ഇന്ന് എന്താ പ്രത്യേകത ഇന്ന് എന്താ പ്രത്യേകത ആ..
ആ ഇന്ന് ആ എന്റെ ഉമ്മീന്റെ ബർത്ത്ഡേ ആണ് ഉ പിന്നെ ഞാആ ഏഹ്
സദാ ഇവിടെ സദാ ചോറും ചോറ് അയല പൊരിച്ചതും
ആഹ
പച്ചക്കറി പച്ചക്കറിന്ന് കൂട്ടാന്
ആ പച്ചക്കറിയാണ് ഇഷ്ടം കഴിക്കാൻ
അല്ല എല്ലാം കയിക്കും പച്ചക്കറി അപ്പോ വേണ്ടേ കറി വെക്കാനും രണ്ടിനും കൂടെ ആയി രണ്ടായിന്ന്
ഇറച്ചി മീനക്ക
ആഹ് ഇഷ്ടമാണ് വല്ല്യ മീന് ഇഷ്ടല്ല ചെറുത്
ആ ഏത് ഏത് ഭക്ഷണം ഏറ്റവും കൂടുതൽ ഇഷ്ടം
പച്ചക്കറി പച്ചക്കറി ഇഷ്ടം
ആഹ എനിക്ക് എറച്ചി മിനോടെ ഇഷ്ടം
ആഹ അങ്ങളെ പ്രായതല്ലേ പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ ഹ ഹാ മ് ആ ചെലർക്ക്‌ അങ്ങനെയാണ് ഞാൻ ആദ്യയോക്കെ
ക്കോ
ഓ മധുരല്ലേ എല്ലാം കഴിക്കുംവാ നല്ല ഇഷ്ടമാണ് ഷുഗറും പ്രഷറ് ഒന്നും ഇല്ല ഇതുവരെ ഇഞ് എന്താ അ അല്ല നല്ല കഴിക്കുന്നോളാ ഞാൻ മധുരം ക്ക് നല്ല ഇഷ്ട അച്ചാറ് ഉണ്ടാക്കിയാണെങ്കിലും മധുരം ഇട്ടിട്ടാ ഞാൻ ഉണ്ടാക്കുക
അച്ചാറോ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ അച്ചാറോ
ഇ മധുരം ഇട്ടാ അച്ചാറ് അല്ലാത്ത ഇഷ്ടല്ല
ഉ എനിക്ക് എരിവിനോടാ ഇഷ്ടം മധുരത്തിനോട് അത്ര ഇഷ്
ആഹ് ഇവിടെ എന്റെ മാരൊക്കൊക്കെ അങ്ങനെ യെരിവിനോടും പുളീനോടും ആ ഇഷ്ടം. അപ്പാട് വാരി തിന്നോളും. അതേമാരിക്ക് ഉള്ളി സംമ്മന്തിയും ചെറിയ ഉള്ളിയും മുളകും ചുട്ടുങ്ങാട്ടണ്ടല്ലൊരു സമാന്തിപ്പൂളി
ആ ആ അതെനിക്ക് എന്ത് ഇഷ്ട
ആഹ് അതങ്ങട്ട് പൊടിച്ചാണ്ട്ണ്ടാക്കിയണ്ടല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ണ്ടായല് ഴിച്ചാല് അത് മതി ചോറുണ്ണാൻ.
ആഹ്
നല്ല ടേസ്റ്റ് ആണ് കറിനേകാളും ടേസ്റ്റ് ആണ്.
ആ് ഞാൻ എണ്ടാക്കെ കഴിച്ചിട്ടുണ്ട്.
സ്കൂളിക്ക് പോകുമ്പോ അത് കൊണ്ടോവാം ലേ.
ആഹ് എടയ്ക്കൊക്കെ ഉണ്ടാവും അല്ലെങ്കി ഇടക്ക് പരിപ്പറി, മോര്കറി
ഒരു കോയിമുട്ട പൊരിച്ചത്
ആ മുട്ട ഉണ്ടാവാറുണ്ട് മോര്കറി ഇപ്പ തരും.
ആഹ എല്ലാവോ രാവിലെ. ഉണ്ടാവാ എത്ര മണിക്ക് പോണം.
എനിക്ക് ഒമ്പത് മണിക്കുള്ളില് പോയാ മതി എട്ടേ മുക്കാലൊക്കെ.
ആ എവിടെ കോളേജിലാ പഠിക്കണേ?
ഞാന് തർബീത്ത്ന്ന് പറഞ്ഞൊരു
ആഹ് ആശരി. ഉം പിന്നെത്ര മണിക്കാ വരാ വീട്ടിക്ക്?
വീട്ടിക്ക് ഒരു നാലരക്കുള്ളില് വരും.
ആഹ് ആഹ്
പിന്നെ എടയ്ക്കൊക്കെ ങ്ങോട്ടങ്കിലും കറങ്ങാനൊക്കെ പോകും.
ഉം പ്പക്യുമ്മാക്കുക്കെസുഖം.
ആഹ്
പ്പാക്ക് എന്താ പണി?
ഹ് വാപ്പിക്ക് ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കലൂണ്ട് പിന്നെ കാറ്റ്റിങ്ങും ഉണ്ട്.
ആഹ് ആഹ് അപ്പൊ ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവുലല്ലോ? നല്ല സൂപ്പർ ഭക്ഷണം കഴിക്കാലോ എപ്പഴും?
ആഹ് എടക്കൊക്കെ കൊണ്ടുരും ബാക്കിയുള്ള സമയത്തെ.
ഉം ഇവിടെ പിള്ളേര്ന്റെ മോന്റെ മോളെ കുട്ടി പോകല്ണ്ട് എടക്ക് ഭക്ഷണം വെളമ്പി കൊടുക്കാന്. ആ അപ്പോ ചെലോ ദിസം കൊണ്ടര്ല്ണ്ട്.
ആഹ് ആ എടക്കെക്കെ കൊ എടയ്ക്കൊക്കെണ്ടരും എപ്പഴും കൊണ്ട്
ഉം അയിന്ണ്ടാവൂല. ചെല്പം തെകയൂല വല്ല്യ കല്യാണൊക്കാണെങ്കി ണ്ടാവും.
ആഹ വീട്ടി പരിപാടിനടത്തുമ്പോ ഇണ്ടാവൂല കാരണം അവർ
ഏ അതന്നെ തെകയൂല. ഓർക്ക് ഓര്ടെ കുടുംബക്കാർക്കും, ബന്ധുക്കാർക്കും, കൂട്ടക്കാർക്കും കൊടുത്താൽ പിന്നെണ്ടാവൂല. മറ്റേത് അതല്ലല്ലോ ഓല് കണക്കല്ലാതെ വെക്ക്ണ സാധനല്ലേ.
ആഹ്
ഉം മറ്റേത് നേരം ചെറിയ ഒരുവിധ ആൾക്കാരൊക്കെ കണക്കിനനുസരി ഏകദേശം നോക്കിയല്ലേ വെക്ക്യള്ളൂ.
അടിപൊളി ഭക്ഷണാവും അടിപൊളി ഭക്ഷണവുന്നറിയാ ഉം ആഹ്
പിന്നെ എന്റുമ്മിക്ക് ആഹ് അക്കൗണ്ടന്റ
ഏ എക്കൗണ്ടന്റാ എവിടെയാ
ഒരു ബേക്കറിയില്
ആഹ് ആഹ് ആ അപ്പൊ വീട്ടിൽ ആരും ഉണ്ടാവൂലല്ലോ എല്ലാരും എല്ലാരും പോണോ
ആഹ് പിന്നെ ഇക്കാക്കായുണ്ട്
കാക്കക്ക് എന്തേ പണിണ്ടേ
ഇക്കാക്ക ബാംഗ്ലൂര് നേഴ്സിങ് പഠിക്കുവാ
ആഹ് എത്ര എത്ര വർഷായി കയിഞ്ഞ് തുടങ്ങിയേ
ഏ ഇപ്പോ മൂന്നാമത്തെ വർഷാ
നാല് കൊല്ലല്ലേ
ടോട്ടല് നാലോ ആറോ അങ്ങണ്ട കറക്റ്റ് അറിയില്ല
ഉം ഉം ഇന്റെ ഏട്ടത്തിടെ മോൻ ണ്ട് ഓൻ ഇപ്പോവന്നു കയിഞ്ഞു ബാംഗ്ലൂരിൽ ഓൻ നാലുകൊല്ലം കയിഞ്ഞ് വന്ന്
ബാംഗ്ലൂരാ
ആഹ് ബാംഗ്ലൂർ
ആ നാല് കൊല്ലാന്ന് തോന്നുന്നു അറിയില്ല
ഓന് നാല് കൊല്ലെനി പക്ഷെ അവിടെ അവിടെ തന്നെ ജോലി ആക്കാന്ന് പറഞ്ഞീനി ഒൽ
ന്നിട്ട് ആക്കിയോ
ഇല്ല അതിന്റെ എടിൽ ഓന്റെ അച്ഛൻ മരിച്ചോയി
ആ ആ
ഓന്റെ അച്ഛൻ ഗൾഫിൽലേനി ആ ഗൾഫിന്ന് നേരെ വിളിച്ച് ഓനോടാ പറഞ്ഞത് അച്ഛൻ മരിച്ചത്
ആ
അപ്പോ അയിലൊന്ന് ടെൻഷനായി പോയി
മം
ഓനയിന്റെ ആ ടെച്ചൊക്കെ മാറി പഠിക്കിനേന്റെ ഇഞ്ഞിപ്പം ആ ഇന്നിപ്പം നേരായി വന്നിട്ട് വേണം പെട്ടന്നാണ്ട് കേട്ടപ്പഴേ ഒരാണും ഒരു പെണ്ണും തന്നെ ആ ഇല്ലല്ല്യ ആ നാലു മാസം ആവ്ണ്
ആ ഇപ്പൊ എപ്പഴാ ഇനി പോണേ
ഓന് ഒര് ഒരു ഓനെ ഒര് ഇതായില്ല പോവാന് ഓന്റേ വർത്താനത്തിലൊന്നും ശെരില്ല്യപ്പോ ആണ്ട് പെട്ടന്നണ്ട് കാളി പോയി അച്ഛൻ മരിച്ചൂന്നറഞ്ഞപ്പയേ ഓനൊരു ഉൾക്കൊളാൻ കയ്യാത്ത മട്ട ട്ടത്തിലായി ഉം ഒരു മോളുണ്ട് ഓള് നഴ്സിംഗ് ആണ് ഓള് ഇവിടെ കേറി ഒരു പ്രൈവറ്റ് കടേയില് ഇവെന് നഴ്സിങ്ങിനേനു അപ്പൊ ഓനെ അച്ഛനങ്ങോട്ട് കൊണ്ടവാന്നും പറഞ്ഞ് നേഴ്സിംഗ് പഠിപ്പിച്ചത പ ഇത് കഴിഞ്ഞ് ആ ച്ചൻ വരാ വരാനായിന്ന് ഇവനെ കൊണ്ടോവ്വാൻ വിചാരിച്ച് വന്ന് വരാന്നിക്കേയ്ന്ന് അപ്പഴാണ് മ വന്റെ കോയ്സ് കഴിഞ്ഞീണ് പ്പൊ വന്നിട്ട് അച്ഛനും മോനും കൂടെ പോവ വിജരിച്ചണ് അതിന്റെ ഇടയിലാണ് മരിച്ചത് ആ മരിച്ചതോനോടാണ് വിള്ച്ച് പറഞ്ഞതും പെട്ടെന്നിനെ തന്നെ
ആഹ
അതൊരു ഷോക്കായി ഓന് ഇഞ്ഞ് അയിന്നൊക്കെ ഒന്ന് ശെര്യായിട്ട് വേണം
ആഹ
പ്പങ്ങട്ടും പോവല്ല്യ പ്പോൻ വീട്ടിലിരിക്കെന്ന്യാ അനിയത്തി പോവും, ഓള് നേഴ്സിംഗ് ആ ഓന കൊണ്ടാവാന്ന് പർഞ്ഞതേന്നു അച്ഛ അയിന് വേണ്ടി വര്യേന്നു ര നിന്നതേനു വെര്നേന്റെ പിറ്റേ അയിന്റെ തലേ മാസം മര്‌ചോയ്, മരിച്ചത്
ആയ്യ.
അയിനെ കൊണ്ടോവാ വേണ്ടീട്ടാണ് നേഴ്സിങ് പഠിപ്പിച്ചതെന്നെ അച്ഛനെ കൊണ്ടോവാന് അങ്ങോട്ട് ഗൾഫീക്കി
നി അങ്ങോടാണോ പോണതോ ഇവിടേണോ?
ഞ് പോവ്ണ്ടായില്ല്യ.
ഏഹ്.
ഞ് പോക്ണ്ട ഇഞ് ഓന് അയിന്നൊക്കൊന്ന് നേരായിട്ട് വേണം.
ആഹ്.
ആഹ് പ്പോന് ശെര്യല്ല ഓന് പറിണതൊന്നും ശെരിയല്ല പ്പെങ്ങട്ടും പോവാനൊ ന്നും കൂട്ടാക്കില്ല പഠിക്ക്യാനും പോണ്ല്ല്യ ആ കഴിഞ്ഞങ്ങനെ ഇരിക്കെന്നെ. അയിനാ പട്ച്ചോട്ത്തന്നെ ജോല്യാക്കി കൊട്ക്കാന്ന് പറഞ്ഞതേന്ന്.
ഇനീപ്പൊ കിട്ടൊങ്ങനെ.
ആഹ് നി കിട്ടണ്ടാവൂല്ല ഔട്ന്ന് പോന്ന്ലേ. പിന്നമ്മള് പോ അവടെതന്നെ നിക്ക ചെല്ലാണെങ്കി ക്കെ പറഞ്ഞിടേർന്നു പക്ഷെ വല് പോവാ പറ്റ്യ തല്ല പ്പൊ.
ആഹ്.
ഓനാ ഓൻ്റാതൊക്കെ വിട്ട് പോയി.
ഉം.
യ്യണം പഠിക്കണംന്നിള്ളേ. ഉം ഷോകായി പോയി ശരിയായിക്കോ ളെര്ക്യും
ഉം.
ഈ കുട്ട്യളമ്മള് അധികം ലാളിച്ച ലേ അങ്ങനെയാണ്.
ആഹ്.
ഓർക്കത് ഉൾക്കൊള്ളാ കഴിയുല്ല ആഹ്. ആഹ അത് ഓനോടാ പർഞ്ഞതേ അതാണ് വേറാരോടെങ്കിലും പർഞ്ഞ ഞ്ഞ് മ്മള് അറിയാണെ അത്രവഷമം വരുലേ മ് വീട്ട്ലർഞ്ഞിട്ടില്ലേന്നു. ജോ ബാംഗ്ലൂരേന്ന് ഉം വീട്ട്ല് ഒണ്ട് അ അവ്ടുന്ന് വെത്താ കൊറേ ദിവസം പിടിച്ചല്ലോ, വീട്ടില് തലേ ദിവസം. കൊണ്ടര്നേന്റ് തലേ ദൊവസം പറ്യാ ജാര്ച്ച്ന്നേന്നു. പക്ഷെ ഓൻ വന്ന് കേറ്യപ്പോ അമ്മ ചോയ്ച്ച് ച്ച് യെന്തേ പോന്നോയ്ച്. അപ്പവം പോ വന് നിയന്ത്രിക്കാൻ കഴിഞ്ലാ. ഉം അതാ പോയ്.
ഞാരുന്നു.
അറ്റാക്കാ.
ആഹ.
ഉം ന്നാപ്പത്തെേഴ് വയശ്ശറ്റ ങ്ങാണ്ടായിള്ളൂ.
ആഹ്.
എന്തെയ്യാനാ ഒരോരുത്തര ഭാഗ്യം.
ഉം.
പട്ചോം ബുൾച്ചാ പോണ്ടേ ആർക്കായാലും.
ഉം.
അമ്മളാരുപ്പ ഭൂമീലിര്കൂലല്ലോ സമയത്ത്.
ആഹ അപ്പ എന്നാ ശരി
ആഹ ശരി ഉം ഇമ്മക്ക് വീണ്ടും കാണാം ശരി